ഹലോ
പറയൂ
എന്താണുവിശേഷം
സുഖം തന്നെ
ഭക്ഷണം കഴിച്ചാ
ഭക്ഷണം കഴിച്ചു ഒരു മണിക്കൂറായി
അതെ എന്താ കഴിച്ചത്
പൊറാട്ട
പൊറോട്ട
പൊറോട്ടയും ചിക്കനും
അതെ എന്താണ് പൊറോട്ട രാത്രി ഫുഡ് ചോറൊന്നും കഴിക്കൂലേ
ഏയ് ചോറൊന്നും പോവൂല
അതെന്താണത്
ചോറ് തിന്നൂല ഉച്ചക്കും തിന്നൂല
അതെ ബെസ്റ്റ് അപ്പൊ പിന്നെ എന്തുട്ട് ഈ പൊറോട്ടനെന്നണെ
പൊറോട്ട ഇഷ്ടം അതുകൊണ്ട് തിന്നാ
വടച്ചവൻ
നിങ്ങളെന്തായിക്കാ
ഞങ്ങ ച്ചോറ് മീൻകറി
ആഹ്
മഴയിണ്ടവ്ടാ
കൊറ്ച്ച് കൊറ്ച്ചിണ്ട്
അതെല്ലെ വല്യ മഴയില്ല
ഇല്ല
എവിടെം ഇടക്കിടക്ക് കുറേശെ കൊറേശ പെയ്യ്ണ്ട് വല്യ മഴയില്ല വെയിലുണ്ട് അന്നാ മഴയുണ്ടാർന്നു
മഴക്കാല ആയത്തി രണ്ടില്ലാവുന്ന മഴക്ക് അതൊണ്ടാ
ഏയ് മഴ തുടങ്ങിയിട്ടല്ലേള്ളൂ ജൂണല്ലേ ആയിട്ടൊള്ളൂ
ജൂണ് കഴിയാനായി ഒരാഴ്ചയ ഉള്ളൂ ഇനി ഒരാഴ്ച ഇല്ലായിര നാല് കഴിഞ്ഞ ജൂണ് കഴിഞ്ഞേ
ജൂൺ കഴിയാറായപ്പോ മഴ തീർക്കാൻ നോക്ക്ണ വായി
ജൂലൈൽ ഒരു മാസം പിന്നെ മഴ ഉണ്ടാവ അതൊ മഴ ഇല്ലെങ്കിലോ
ആഹ് പിന്നെ മഴ നല്ല പൊരിഞ്ഞ മഴ കിടക്കാണ് കർക്കിടകത്തിലൊക്കെള്ള മഴ പോത്തിന്റെ തൊട വറക്ക്ണ മഴയൊക്കെ കിടക്കെ
ആഹ് നടക്കട്ടെ ഇണ്ടാവട്ടെല്ലേ
നല്ല മഴണ്ടാവട്ടെ അല്ലെങ്കിൽ വേനക്കാലം എടങ്ങേറായി പോവൂലേ വെള്ളൂലാണ്ട് ആഹ് വയങ്കര ബുദ്ധിമുട്ടായിപോവും മഴ പെയ്യണം മഴയില്ലെങ്കി മൻഷ്യനില്ല ആഹ് മഴ പെയ്യണേന്കൊയപ്പല്ല ഇടിവെട്ടും കാറ്റൊക്കെ വരാണ്ടിരുന്നാ മതി
ആഹ് കറണ്ട് പോവൂലരിക്കല്ലേ കറണ്ട് ഇണ്ടാവൂല
രണ്ട് ആഹ് കാരണ്ടന്നെല്ലല്ലേ ല്ല ബുദ്ധിമുട്ട്ന്ന ഇടിവെട്ടൊക്കെ വന്ന അപ്പടെ പവർകട്ട് വരും
ഒറക്കം പോലേ രാത്രിയൊക്കെ ഇടിവെട്ടിയാല്
ആഹ് പേടിച്ചിട്ട് പിന്നെ പണിക്ക് പോണ ആൾക്കാരൊക്കെ ഒരു നേരത്തെ ട്ടത്ത് വരുന്ന ആൾക്കാരൊക്കെ അല്ലേപോ അവരക്കെടങ്ങാറാവുല്ലോ
എല്ലാർക്കും എടങ്ങാറന്നൊയിരിക്കും
ഉം മഴ മാത്രാണെങ്കി കൊഴപ്പില്ല മഴ കാണാൻ നല്ല ഭംഗിയാ പക്ഷേ ഇടിവെട്ടും ഇടിവാളും കാറ്റും ഒന്നും പറ്റാത്തത്
അതെ അതെ
പിന്നെ മരങ്ങള് വീഴും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്
ഉം
വേറന്ന ഓ
എല്ലാം ശരിയാണ് പക്ഷേ മഴ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്
ആഹ് മഴയില്ലെങ്കി ഈ കെൻറ്റിലൊന്നും വെള്ളണ്ടാവൂല്ലല്ലോ വരൾച്ച വേണ്ട പോലെ മഴപെയ്താലാ അട്ത്ത വേനൽക്കാലം സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ
അതെ അല്ലെങ്കി രണ്ടായിരത്തി പതിനെട്ട് പോലെയാവു മൊത്ത പ്രളയത്തിലായിറ്റ്
ആഹ് കാറ്റു കാറ്റക്ക കാറ്റ് വന്നാലാണ് വെള്ളം കേറണത്
കാറ്റിലൂടെയാ
ആഹ് കാറ്റാണ് വെള്ളകൊണ്ടുരണത്
ആഹ് അതല്ല ഇത് കാർമേഘങ്ങള് കൂടിയിട്ട് കാറ്റടിച്ചാല് പിന്നെ മയ പെയ്യൂല അതൂണ്ട്
വേറെന്താനുശേഷം യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടോ
യാത്ര പോവാനാ ഏറ്റുഷ്ടുള്ള പരിപാടി എപ്പോയും യാത്ര പോവും
എങ്ങനെ പോണത്
എങ്ങനെയുമ്പോവും സ്കൂട്ടറിപോകും ബസ്സിൽ പോകും ട്രെയിനിൽ പോകും പ്ലെയിനിപോകും
ആഹ് ആഹ് ഫുള്ള് അല്ല ഫാമിലിയായിട്ടൊക്കെ ഇങ്ങന ഫുള്ള് റ്റൂറ് പോ-
ഫാമിലിയായിറ്റ് ഫ്രണ്ട്സായിറ്റ് ഒറ്റക്ക് എല്ലാം പോവും
അതല്ലേ ഫുളള് യാത്രയിലണപ്പം
അതെ യാത്ര ഇഷ്ടാണ് യാത്ര ചെയ്യേണ്ടേ
അടുത്തെവിടെ പോ
നമ്മള് യാത്ര ചെയ്താലേ നമ്മടെ മനസ്സ്ക്ലിറാകുന്നറിയ കെട്ടിക്കടക്കുന്ന നമ്മടെ ചിന്തകളൊക്കെ എന്ത്യ്യും
അതെ അതന്നെ ഇപ്പെ എവിടെ പോ അടുത്ത് പോയിരുന്ന എവിടെങ്കിലും
ആഹ് യാത്ര അങ്ങനെ ദെവസൊം ചെയ്യോ എവിടെങ്ങും പോവും നമ്മള് ജോലി ഇതൊക്കെ കയിഞ്ഞിട്ടേ
ആ ആ ആഹ്
വെറുതെരിക്കുമ്പൊക്കെ ഇങ്ങനെ എന്തെങ്കിലും എവിടെക്കെങ്കിലും കറങ്ങാൻ പോകും അടുത്ത് വെള്ളച്ചാട്ടോ അങ്ങനെ എന്തെങ്കിലോം
ആഹ് കൃഷിയൊന്നും ചെയിലേ
കൃഷിയോ
ആഹ്
കർഷകനല്ല ഹ് ഹിഹി
ഹ് ഹ ഹ ഹാ ഹാ ഹ് കർഷകൻ തന്നെ ആവണോന്നില്ല കൃഷിയണ
ഹ് ഹി പിന്നെ ഇതറിയാതെ വെറുതെ കൃഷിയായിട്ടുള്ള സമയം പോക്കണോ വെറുതെ
വ
ഞമ്മള് കൃഷി ചെയ്തിട്ട് വല്യ കാര്യവുല്ല കാരണം നമ്മക്ക് ഇൻക് അയിനെ പറ്റി അറിവില്ല അറിവില്ലാത്ത പരിപാടിക്ക് പോയിട്ട് വെർതെ മണ്ണാക്കണ്ടാല്ലോ മേത്ത്
ആഹ്
ഏഹ് നമ്മൾ സപ്പോർട്ട് ചെയ്യുട്ടോ കൃഷീനെല്ല സപ്പോർട്ട് ചെയ്യേ
അതെയതെ അല്ല നല്ല മണ്ണൊക്കെ ആണെങ്കി കൃഷി ചെയ്താ നമുക്ക് അറിയണന്നൊന്നുല്ല
നല്ല മണ്ണ് അറ്ഞ്ഞാ നമ്മള് വടെ തെങ്ണ്ട് അത്ര തന്നെ തെങ്ങ് വാഴ
അതൊര് വല
അതേ ഉള്ളൂ
ഉം ഉം ഞങ്ങളിവിടെ കൃഷിയൊക്കെയുള്ള നാടാ
കുയ്ച്ചിട്ടാലും മുളക്കല്ണ്ട് അത് വേറെ കാര്യം
അതിപ്പോ ഹിഹി ഹിഹി മണ്ണും വെള്ളവും ഉണ്ടെങ്കി എന്ത് കുഴിച്ചിട്ടാ മുള-
ഹ് അതെ
അതെല്ലാരും ന്നോട് പറയൂ ഇനി കുഴിച്ചിട്ടാലെ നന്നാവൂന്ന് കാരണം പണിയെടുപ്പിക്കണ്ടിട്ട് അപ്പ ഒക്കെ ഓര ഐഡിയ ആണത്റേ
ഉം ഉം ഉം ശെരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യാന് ഉടായിപ്പാണ്
ഏഹ് ഹിഹി എന്തേങ്കിം പറഞ്ഞ് ഒഴിവാകണ്ടേ അതാണ് വേറൊന്നൊല്ല എനക്ക് കറങ്ങാന ഇഷ്ടോ വെറുതെ ഇങ്ങനെ ഇക്കുന്നെ ഇഷ് ട്ടയില്ല കൃഷിന്നറിയുമ്പോ നമ്മക്ക് കുറെ ടൈമ് പോകും അയിനിങ്ങനെ ശ്രദ്ധിച്ച് ഇക്കണോ കൊറേ ക്ഷമ വേണോം ഇങ്ങനെ ആയീന്ന് വര്ണോ നോക്കണോ അയ്നൊന്നും ഞമ്മളെ കിട്ടൂല
അത് ണ്ടായിട്ട് ആ സാധനം നമ്മള് ഏഹ് വള ഒക്കെ ഇ - ട്ട് അത്ണ്ടായി കാണുമ്പോ ഒരു സന്തോഷം വേറെയാണ്
കൊറേ അമ്മള് മെനക്കെടണോ അയിന്റെ ബേക്കെന്നെ കൂടണോ അതിനെപ്പറ്റി അറിയാമാണല്ലോ ന്തെങും കൊണ്ടോയിട്ടിട്ട് അങ്ങ് ഉണങ്ങിപ്പോവും
അല്ലെന്ന് ഇപ്പൊ പൊറോ പൊറോട്ട പൊറോട്ട തിന്നണേന് പൊറോട്ട എത്ര പണിയെടുക്കണം
ഞാന് ണ്ടാക്കലില്ലാലൊ ഞാൻ വാങ്ങി -
നിങ്ങൾ ഇണ്ടാക്കണില്ലെങ്കിലും പണി എടുക്ക്ണോര് പണിയെടുത്ത്ണ്ടാക്കിട്ട് നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്ക്ണല്ലേ
ഞമ്മക്ക് പണി വേറേണ്ട് നമ്മളെ പണി നമ്മളെടുക്കും ഓരെ പണി ഓരെടുക്കും
നിങ്ങ അവരെടുത്ത പണിക്ക് നിങ്ങ കാശ് കൊടുത്ത് വേടിക്ക്ണല്ലേ
അതന്നെ കാശ് കൊടുത്തിട്ടല്ലേ കിട്ടുന്നൊള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ അല്ലേ വെറുത നമ്മക്കാരും കൊണ്ട് തരുന്നല്ലാലോ നമ്മൾ ജോലി എടുക്കുന്നു നമ്മക്കൊരു ജോലി ഇണ്ട് ആ ജോലി എടുത്തിട്ട് പൈസണ്ടാക്കുക എന്നിട്ട് ന്നിട്ട് ഓര് ചെയ്യുന്ന ജോലിക്ക് നമ്മള് പൊറാട്ട വാങ്ങി തിന്ന അപ്പൊ ശരിയായില്ലേ അവിടെ ടാലി ആയില്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും
പൊറോട്ടേം ചിക്കനും അല്ലാഹ്
തിന്നാന ഇഷ്ടോ തോന്ന്ലെ ഇങ്ങക്ക്
അയ്യോ നമ്മാ ആ വകു വകുപ്പിപ്പെട്ടതല്ല
എന്റെളാ
ഏയ് അങ്ങനെ തിന്നൊന്നുല്ല ഏയ് ഇല്ലില്ല
ഞമ്മക്ക് യാത്രയാണ് ഇങ്ങക്ക് തീറ്റയാണ് അപ്പൊ വല്
ഇല്ലില്ല ഞങ്ങൾക്ക് തീറ്റ ഒന്നുല്ല ഞങ്ങ അങ്ങനെ
ങ്കിലെവിടെം പോയാ മത്യാ കാെറച്ച് പച്ചവെള്ളം എല്ലാം കുടിച്ച് എന്തെങ്കിലാെക്കെ തിന്നങ്ങ് എന്ത് യാത്രയ്യാന എനിക്കിഷ്ടം തിന്നല് വലിയ കാര്യല്ല തിന്നാന് പിന്നെ വെശപ്പും മാറാൻ മാണ്ടീ ട്ട് തിന്നാണ് ഏഹ്
ഉം അങ്ങനെണ്ല്ലേ ഞങ്ങള് അങ്ങനെല്ല
ഞാന് കൃഷി ചെയ്തരു സംഭവം പറഞ്ഞരാ ഞാന് കൃഷി ചെയ് തൊരു രസം പറഞ്ഞരാ ഞാന് എന്താ ഒര് സപ്പോട്ടന്റെ ഒരു തൈ വെച്ച് രണ്ടാഴ്ച മുന്നേ അപ്പൊ അത് നല്ല കുണ്ടെല്ലാം കുഴിച്ച് നല്ല വെൽപ്പത്തില് എന്തെയ്ത് ഏഹ് ഇത് കുഴിച്ചിട്ട് ഇന്ന്ട്ട് ഞാനൊരു കല്ലെല്ലാം വെ ച്ചൊട്ത്തു നാല് സൈഡിൽഅങ്ങോട്ടും ഇങ്ങോട്ട് കല്ലൊക്കെ വെച്ച് നല്ല മൊൻ ഞ്ചാക്കി വെച്ചു ഞാന് അപ്പോ അത് കഴിഞ്ഞാന് തിരിഞ്ഞ് നട്ന്ന് ഏഹ് വീട്ടിലുള്ള്ക്കേറി ഒന്ന് എവിടെക്കാെ പോവാന് ഞാൻഎന്റെ ഡ്രസ്സ് മാറ്റി എറങ്ങിയപ്പോഴാണ് കാത് കാണുന്നില്ല പിന്നെ
അആരു കൊണ്ടോയി
ആഹ് അത് അപ്പൊർത്തെ വീട്ടിലെ ആട് വന്ന് തിന്ന്
ബെസ്റ്റ് അപ്പൊ ആടിന് വേണ്ടിയാണ് കൃഷി ചെയ്തന്ന് ചുരുക്കം
അന്ന് ഞാൻ പരിപാടി നിർത്തി ഈ ആടിന്റെ വയിറ്റിൽ നമുക്കൊന്നും ചെയ്യാനാവ്‌ലല്ലോ ആടിന്റെ പറട്ട് കാര്യം ഇല്ലാലോ നമ്മളെന്താ ചെയ്യാ പിന്നന്താ
ആടിനെ അവര് അഴിച്ചു വിട്ട്ട്ടുണ്ടായാ
ആടിന അയിച്ചു വിടല്ലോ അയിച്ചു വിടാത്തല്ലല്ലോ പ്രശ്നോ നമ്മള്ഒരു സാനം ഇണ്ടാക്കി ട്ട് അത്കൊണ്ടയാ പിന്നെ നമ്മക്ക് അഅ് ടെൻഷനായില്ലേ വെഷ് മായില്ലേ അപ്പൊ ഞാനന്ന് പരിപാടി നിർത്തി അന്ന് ഞാൻ എന്തയ്ത് മനസ്സ്കര്തി നമ്മക്ക് ഇത് ശരിയാവൂലാ കൃഷി അവിടെ നികട്ടേന്ന് വിചാരിച്ചാന് കാരണം ആട് തിന്നാ പിന്നെ ആടിന്റെ വയിറ്റിൽ ഇത് മാെളച്ചിട്ട് കാര്യല്ലാലോ നമ്മക്ക് നമുക്കത് ആടെത്തെ കുഴിച്ചിട്ട് അട്ത്തിട് മാെളക്കണ്ടേ അന്നാലല്ലേ നമുക്ക് സർപ്പോട്ട പറിച്ച് തിന്നാനാവൂ ഇല്ലേ ശരിയല്ലേ അഹ് അന്ന് ഞാൻ ആടിനോട് പറഞ്ഞന്ത് ഞാന് സർപ്പോർട്ട ഇണ്ടായി തരുവേനു ആടേ ഇയ് വെറുതെരു എല തിന്ന് ട്ട് എന്റെക്ന്ന് തൈത് നട്ട് നഷ്ടയിപ്പോയില്ലേ ചോയ്ച്ച് ആടിനോട്
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ ആടൊന്നും മിണ്ടുന്നൊന്നുല്ല അയ്ന് അപ്പ ഞാനൊന്നും പറഞ്ഞ്ട്ടുംല്ല പിന്നെ അവരെ വീട്ടാരോട് പറഞ്ഞു ഞാന്
ആഹ് ആഹ് ആഹ്
നിങ്ങെളെന്താറെ അയ്ന്റെ കൊർച്ച് എന്താ അത് അയ്ന്റെ എന്താ ആട്ടും കാട്ടം കുറച്ചെക്ക് തരണം അടുത്ത സം പ്പോട്ട തൈ ഇണ്ടാവുമ്പോ അയിന് ഇട്ടാെട്ക്കണം ഇതർഞ്ഞ് അപ്പോര് ചിരിയോ ചിരി
ഞങ്ങളും ആടിനൊക്കെ വളത്തീട്ടുള്ളതാ
പ്പോണ്ടെന്റെ യെന്തിയാ ഞമ്മക്കൊന്നും കൂടി ണ്ടാക്കാ ന്നിട്ട് ഈ ആടിനൊക്കെ ട്ടീട്ടിട്ട് ങ്ങെളെന്തീതോ കുഴിച്ചിട്ടോന്നങ്ങനെ
ആ ആആ അപ്പോ ഓല് എന്ത് പറഞ്ഞെ
കുയിച്ചിടാന്ന് പറഞ്ഞ്ട്ടാ
ആ ആ ആ, ആ ആടിനപ്പൊ കെട്ടിടാൻ പറയണ്ടേ
അതല്ലാ അവടെ കോയിയൂണ്ട് ഞാൻ പറഞ്ഞ്, ങ്ങള് കോയിനെ എന്തിയ്യണം കൂട്ടിലാക്കണംന്ന് പറ ഞീന്ന്, ത്തെ ഞാൻ തന്നുള്ളു ഇനി കുയ്ച്ചിട്ണുള്ളൂ അറു അതെ ഓലല്ല കൃഷി ദാ ഓലിപ്പറഞ്ഞ് ങ്ങളെ ടീമാണ് കൃഷിന്റെ ആൾക്കാരാണ്.
ആ ഞങ്ങള് ആടിനേം കോഴിനേം കൊട്ന്ന് കോഴിയൊക്കെ കൂട്ടിലിട്ടാണ് വളത്തണത്. കൂട്ടിലിട്ട് തിന്നാൻ കൊടുക്കും.
എല്ലല്ലാ അതൊക്കെ ഇങ്ങക്ക് തോന്നാ ലിപ്പം വന്നെ കോഴികളല്ലേ. പണ്ടത്തെ കോഴിന്ന് പറഞ്ഞെന്താ കൂട് തുറന്നിട്ടാല് ആ കോഴി വളരൂ.
ഏ.
ല്ലേ കോഴി ചത്തോവും. കോഴിക്ക് കാറ്റ് വെളിച്ചെല്ലാം കിട്ടണം. ന്നലെ കോഴി ജീവനോടെ നിക്കോ ഇപ്പൾത്തെ കോഴികള് എന്താ പറയാ, കൂട്ടിന്റുള്ളില് ഇങ്ങനെ നിപ്പിച്ചല്ലേ.
ശരി എന്നാ പിന്നെ വിളിക്കാട്ടാ.
ആ ന്നാ ആയിക്കോട്ടെ.